എന്താ നല്ലതന്നെ കൊഴപ്പൊന്നുംല്ല
എന്താ കേൾക്കാൻ കുറച്ച് കൊറവുണ്ടോ
ഏ
കേ ആ അപ്പൊ കേൾക്കുന്നുണ്ട് അദ്യ ഒരു കൊറവ് ആ
കേൾക്കണില്ലയേ
ആ കേൾക്കുന്നുണ്ട്
ആഹ് ആ ആ ആ ഭാഗത്തക്ക് കൊതുക്ണ്ടോ
കൊതുക് കൊതുക് ഇപ്പടെ വല്ലാതില്ല
ഏ ഇവടെ നല്ല കൊതു കാണ് ഈ നേരത്ത് ഭയങ്കര കൊതുകാ
തന്നെ ഇവിടെ
ഏ
ഇവിട പറക ഇവിടെ കൊതുക് കുറവ ആ ചായൊക്കെ കുടിച്ചു പിന്നെ ഇപ്പങ്ങനെ വെറുതെങ്ങനെ നിന്നപ്പോ
ആഹ്
പിന്നെ എന്തൊക്കെ ബാങ്ക ബാങ്കൊടുക്കാനായി അപ്പോളാണ് ഇങ്ങനെ വിളിക്കണംന്ന് ഇങ്ങനെ തോന്നിയത് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ മഴ ഉണ്ടെന്ന് ഇന്ന് മഴ കുറവാണ് ഇവിടെ
ഇന്നും മഴണ്ടായിട്ടില്ലന്ന് രാവിലെ ഒന്ന് ഇങ്ങനെ പെയ്തു പിന്നെ മഴണ്ടായിട്ടില്ല
പാറ്റിക്കൊണ്ടിക്കണ്ടിപ്പോ
ഏ ഇവിടെ മഴ പെയ്യുന്നില്ല ഇന്ന് പകലൊക്കെ നല്ല വെയിൽ തന്നെയായിരുന്നു
ആഹ
പിന്നെ എന്താ കൊഴപ്പൊന്നുമല്ല സുഖമാണ് ഉ എന്താ എന്റെപാട്
എന്തൊക്കെയ എന്നിട്ട്
അവിടെ കൊഴപ്പൊന്നില്ലല്ലോ
ഇല്ലേ കൊഴപ്പൊന്നുമല്ല സുഖാണ് പിന്നെ എന്താണ് ചായക്ക് കടിയൊ ക്കെ ചായ കുടിച്ചില്ലേ
ചായ കുടിച്ചു എന്താ പിന്നെ എളയച്ഛന് എന്താണ് ഒരുര് ഇതായി പിന്നെ ആക്സിഡന്റ് പോലത്തെഓൻ പണിക്കുപോയതാ രുന്നു ഫേബ്രിക് ക്യാഷിൻ്റെ പണിയന്നോ പണിയാണോ ഓനിക്ക് അങ്ങനെ എന്താണ് എം ഇ എസ് കോളേജ ഇല്ലേ നമ്മളെ ഇവിടെ മാലറമ്പ് അവിടെ ഇങ്ങനെ എന്തോ ഒരു പണിയായിരുന്നു മേലെ എന്തത്തോ ഫിറ്റ് ചെയ്യണന്തൊരു പണിയന്ന് അൽമറ അങ്ങനെ ഈ ബെഞ്ചും ഡെസ്ക്കൊക്കെവിടെ അറ്റിയിട്ടിട്ട് ഇങ്ങനെ കയറി നിന്നിട്ടാണ് പണിയെടുക്കുന്നത് അപ്പം അതിറെ തല്ലത്ത് ചുവട്ടിയൊക്കെ എന്താണുമോ അട്ട് പൊന്തിക്കണം എന്നിട്ട് അങ്ങനെ കയ്യുമ്മ കൂടെ ഡെസ്ക് വന്നിട്ട് വീണട്ടെ കൈയിന് ഓപ്പറേഷൻ വേണംമന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഞാന് ഓപ്പറേഷൻ ചെയ്ത് ആ അപ്പ ഓന കൊടുന്നീന്നു അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരി വെരവാണ് വിരുന്നേര് കാണാന് വേണ്ടീട്ട് മ് ഉം ആഹ അപ്പൊ വീട്ടിൽ കൊടെ നിക്കണ
എതട്ടഎന്നിട്ട് പറ്റിക്കണ
കയ്യിലിപ്പൊ ഒരു സർജറി ചെയ്തിക്കണ് ഇപ്പൊ കൈയ്യിന്റെ നല്ല മുറിയാണ് അല്ല രണ്ടുനാലീസായി അപ്പോ ഇന്നലെക്കയിറ്റ് കൊടന്നിട്ടുള്ളൂ വീട്ട്ക്ക് ആ അപ്പോ
ഉ ന്നാലും കൈച്ചിലായി എന്തായാലും അല്ലേ എന്നാലും കൈച്ചിലായി അല്ലെ എന്നപ്പ മതി വലുതൊക്കെ കിട്ടാൻ എന്നാല് അയിമ തീർന്നല്ലോ പിന്നെ ഞങ്ങക്കു എൻ്റെ അമ്മോൻ്റുട്ടി ആക്സിഡന്റയി കിടക്ക
ആഹ എങ്ങനെ
അത് ഓന് കൊറച്ച് മുന്നേ ആക്സിഡന്റ് ആയിനി രണ്ട് ബൈക്കും ഓന് പഠിക്കാൻ പോയിടന്ന് ഫ്രണ്ട്സ് ഒളപ്പം പോന്നപ്പോ പണി കയിഞ്ഞ് വന്ന രണ്ടു ചെർക്ക് ചെക്കന്മാരും തമ്മില് അങ്ങനെ കൂട്ടിമുട്ടി മൂന്നാളപ്പ തന്നെ മരിച്ചു ഓൻ ബാക്കിയായി കോയിക്കോടന്ന് അപ്പൊ മരിച്ച് ബാക്കിയായി പിന്നെപ്പോ ഒക്കെ കുറെ ആസ്പത്രിയില് അങ്ങനെയൊക്കെ ആയി മാറിക്കൊടുന്ന് ഇപ്പൊ രണ്ട് മൂന്ന് മാസായിന്നു അപ്പൊ ഓല് ചെങ്ങയിമാര് കൂടി കാണ്ട് വെള്ളത്തല് ചാടാൻ പോയിക്കണ് ഓന്റെ തലക്ക് വല്ലാത്ത തല തച്ചാണ് വീണക്കണന്നത് ഹെൽമറ്റൊക്കെ ഇട്ടീന് ക്ഷെ എന്നാലും എന്താ ഇപ്പൊ ഒന്റെ തല ഒന്ന് തൊറന്ന് തലക്ക് അത്രക്ക് ഇത് കിട്ടുണ്ടാവൂല ആക്സിഡന്റ് കയിഞ്ഞതല്ലേ ട്ടത്ത് വെള്ളത്തിന്ന് ഉയരന്ന് ചാടീറ്റ് ബാക്റ്റീരിയ കേറിട്ടത്ര തലൻ്റള്ള്ക്
ആഹ് ആഹ്
തിന്നണ ബാക്റ്റീരിയ തലച്ചോറ് തിന്നണ ബക്റ്റീരിയത്രേ കോയിക്കോടണ് മൗല അത് ഇങ്ങനത്ത പെരി പെരി പെരിക്കന തിന്നത് തലച്ചോറ് തിന്ന് കയിച്ചിക്കണത്ര
ഏഹ്
എന്തോരു പേര് പറഞ്ഞ് പേര് ഇനിക്കറിയില്ല അങ്ങനെ എന്നിട്ടപ്പോ ഹോസ് ഹോസ്പിറ്റലാണ് പത്തിരുവയസ്സായിട്ടുള്ളൂ കോയിക്കോട് അവിടെ ആശുപത്രിയില് അന്താ കാട്ടാ ഉം
ആഹ് ആഹ്
ബാക്റ്റീര്യങ്ങനെ തിന്നത്രെ ആ സാധനം മര്ന്നാേണ്ട് മാറും പഷെ സമയാെരുപാടെട്ക്കും പിന്നെ അങ്ങനെ ആട്ടോ ഉം ആട്ടോ അനക്കല്ലാതെ കെടക്കാണ് പിന്നെ വെൻ്റിലേറ്റ്ർല്
ഏഹ് എന്താ ഓരോര്ത്തര്ക്കോരോ രോഗലേ
ചോറ് മൂക്ക്കൂടെ കേറീക്കാ അത് മോനങ്ങനെ പറ്റ്യേതല്ലേ പ്പ നമ്മളത്ര തലച്ചോറ്ങ്ങട്ട് ഒറപ്പ് ആഹ് ഓനൊരാേപ്പ്റേഷാെക്കെ വാണംന്ന് പർഞ്ഞതേനി അപ്പ അത് വാണ്ടാച്ച് ഒരു വള്ളങ്ങനെ പോകേനു ഓന്റെ മൂക്കിൽ കൂടൊക്കെ ഉം അങ്ങനെക്കേണ് ന്നട്ടന്തൊക്കെ വേറെ മക്കളെക്കെന്തെയ്
ഇബടെതാ ഇബട്ണ്ട് മേലെകാൻ പറയാ ഒളോട് ഞാന് മേലേഴ്കീറ്റില്ല്യാ ഉച്ചക്ക് ചോ കുളിച്ചതാണ് മേലകീറ്റ് വന്നാല്ങ്ങട്ടെ
ആഹ് ആഹ് ആഹ്
വാങ്കാെട്ക്കാരായീലേ
ആഹ് വേറെ വൈകുന്നേര്ത്ത്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടോ
ചോറ് വെച്ചു ഇന്നൊരു കല്യാണണ്ടായ്ന്നു അപ്പൊ രാവിലെ പോവാത്തോൽക്ക് കൊർച്ച് ചോറേ വെച്ചിട്ട്ണ്ടായ്ര്ന്നാെള്ളു എളേയച്ചിയും കുട് ട്ട്യേളും പോന്ന്ണ്ടായ്ര്ന്നില്ല ഓല്ക്ക് പനിയായ കാരണം ഓല് പോന്നിട്ട്ണ്ടായിരുന്നില്ല അപ്പാ ഞങ്ങളെല്ലാരും കല്യാൺത്തിനോയി ഇപ്പൊ വന്ന്ട്ട് ന്നട്ട് ചോറും കറിം മീൻ പൊരിക്കലും ചപ്പാത്തിണ്ടാക്കലു ഒക്കെ കയ്ഞ്ഞു അയ്ന്റെ എടേല് വിര്ന്നേര് വന്നയ്ക്ക് പഴംപൊരിം ബ്രെഡ് പൊരിം അതൊക്കെണ്ടാക്കി പണിയെന്നേര്ന്നു
ക പരിപാട്യൊന്നുണ്ടെങ്കില് നമുക്ക് പിന്നേം ക്കാരം പണി ഇത് രാവിൽത്തെ പണ്യാണ്ട് കയ്ഞ്ഞാ കൊറേക്കെ സമാധാനണ്ടാവും
മാ തായത് വെയ്ന്നര്ത്ത് വന്നത് ഈ കറി വെക്കലൊക്കെ ഭയങ്കര ബുദ്ധിമു
ആഹ്
ഉം എന്നട്ട്പ്പന്ന് പരിപ്പും തക്കാളിയും ഒക്കെ പാടെട്ട്ട്ട് കൊർച്ച് വെല്ല്യെ തോനേണ്ട് കറ്യാണ്ട് വെച്ചു
ഉം ആൾക്കാരൊക്കെണ്ടെങ്കി വാണേനു അല്ലാെ കറി എന്തേ
കറി എല്ലം വാണം ചപ്പാത്തിക്കൊക്ക് കറി നെല്ലാം വാണ്ടേല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഡാക്കി എതേലും ഡെലി ഈ വെര്ണോൽക്കും പോണാേൽക്കൊക്കെ ചായണ്ടാ ക്കും മാണം കുട്ട്യാളിം മക്കളിം നോക്കും മാണം പ്പൊര് റെസ് ചില്ല്യാ
വിര്ന്നാര്ണ്ടാവ്മ്പത്തന്നെ അങ്ങനെയാണല്ലോ ഉം
അത് ഒക്കെ വെരാ ഉ ച്ചര്ഞ്ഞ്ട്ടാ വര്യേ ഓലെ ഒയ്വ്നൻസര്ച്ചാ ഓല് വെരാ ഞമ്മക്കപ്പം പൊര്ഞ്ഞ പണ്യേക്കാരം
ആഹ്
ക്കിലും പോകാന്ന്
ഏഹ് ഞമ്മക്കപ്പൊ പൊര്ഞ്ഞ പണ്യേക്കാര അട്ക്കെളേല് ആഹ് അപ്പൊ അങ്ങനെ ഓലൊക്കെ പോയ് ഞ്ഞ്പ്പാരേലും രാത്രി വരാന്ന്ക്ക്ണ്ടോന്നും അറീലാ ഈ മക്കളെ പഠിപ്പ്ക്ക്ണെ നേര്ത്തും വരുവേ
ആഹ്
ഓര്ക്ക് ഓരോന്ന് പറഞ്ഞെടുക്കണ്ട നേരത്തൂണ്ട് ആൾക്കാര്ക്കൊരു വരവ്
ആഹ്
അപ്പൊളും തന്നെ ടൈം അങ്ങനെ പോകും
അതെന്നെ
ഉം
എന്നിട്ട് വേറെ?
നേരെന്താ? ഒപ്പംമതി
ഉം വേറെ പിന്നേ
ഉം
എന്താണ് കറി ഇണ്ടാക്കിയത് ഉച്ചക്ക്
കറിയെന്നെ ഇത് പരിപ്പാണ്ന്ന് കറി വെച്ച്ന്നിട്ട് ഉം
വൈകുന്നേരം ആണല്ലോ വെച്ചത് ലേ
ഉം പരിപ്പ് ഉള്ളിയും തക്കാളിയൊക്കെ പാട്ടിട്ട് വൽ ഒരു നീട്ടിയ കറി ഇണ്ടാക്കീട്ടുണ്ട് അ മതി വിചാരിച്ചു. അടുപ്പത്താണ് അധികം വെക്കുക ഞങ്ങള്
ആഹ്
ഞങ്ങ അടുപ്പത്താ കൂടുതല് ഞങ്ങൾ ചായയും രാവിലത്തെ കറി അതൊ ഒക്കെ ഉള്ളൂ ഞങ്ങള് ഗ്യാസുമ്മൊക്ക
ഉം ഞാൻ ഫുുള്ളടുപ്പത്തന്നെ മൊത്തം രാവിലെ കുറച്ച് നാർത്തെണീക്കും എന്നിട്ട് പിന്നെ അടുപ്പ തീ വെച്ചിട്ടാണ് ഞമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യ അപ്പത്തിന് കടി ആകുമ്പോത്തിന് കറി വേകും
ആഹ്
അതങ്ങനെ അടുപ്പത്തന്നെ അങ്ങനെവെറകുണ്ടായോണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യും
ആ ഗ്യാസിന്പ്പോ റൈറ്റ് കൂടിക്കണേ ആയിരത്തി ഇരുപതാത്രെ ഇപ്പടുത്ത് ഞങ്ങള് നർച്ചീക്ക്
ഞങ്ങള് പിന്നെ അങ്ങനെ വല്ലാതെ കയ്യൂല ഗ്യാസ്. നാലു നാലു മാസൊക്കെ നി ക്കും
ഏ ഞങ്ങളിവിടെ കൊറെ ആൾണ്ടായതുകൊണ്ട് നാല് മാസം ഒന്നും ന്ക്കൂല. ഞങ്ങൾക്ക് ഒന്നര മാസൊക്കെ നിക്കുള്ളൂ. ഞങ്ങക്ക് കുട്ട്യോളന്നെ സ് കൂൾ പോണ്ടോല് കൊറേ ഇണ്ടേ അപ്പൊ ഓൽക്ക് എന്താണ് വെള്ളോം അതേമാരി കൂട്ടാനൊക്കെ ഇണ്ടാക്കണ്ടേ ആ അതൊക്കെ ഇണ്ടാക്കണ്ടേ അപ്പൊ
പലോൽക്കും പല കൂട്ടാനേക്കാരം
എല്ലാ ഒന്നിച്ചൊരു കൂട്ട ഉണ്ടാക്കും ഇന്റെമോൻക്ക് മാത്രമാണ് ചോറ് കൊണ്ടോവണ്ടത് ബാക് ബാക്കീള്ളോൽക്കൊക്കെ ചോറ് കിട്ടും
ആഹ് അതല്ലേ ഈ കുട്ടിയാക്ക് ഒരു കൂട്ടാൻ ഫലോൽക്ക് പറ്റ് റ്റൂലല്ലോ അങ്ങനെ ഇണ്ടാകുമല്ലോ മക്കള് ഉം
വേറെ രണ്ട് മൂന്ന് ഐറ്റം വേറെ ഇണ്ടാക്കി കൊടുക്കും ചോറ്ക്ക്. ഇബൽ ക്കാ അവിടെ ചോർന്ന് കൂട്ടാനൊക്കെ കിട്ടും എക്സ്ട്രാ ഞമ്മള് എന്തേലും
ആഹ് അത് വേണോൽക്ക് പൊ പൊരികള് എന്തേലും ഉണ്ടായാ ഓലെ മോറൊന്ന് തെളിയും
ആഹ് പിന്നെ സ്നാക്സ് ഐറ്റംസ് വേറെ വേണം
ഏയ് അതൊക്കൊവേണോ അവിടെ അങ്ങനെ ഒന്നും വേണ്ട ഉം
ഇവര് എട്ടരയ്ക്ക് പോവും. ഒരു ഫ്രൈ എന്താണ് രണ്ടും കൂടെ ഉള്ളല്ലെ മദ്രസെ സ്‌ സ്കൂളും കൂടെ ഇള്ളയിലാ
ആഹ് അങ്ങനെയാണ് ലേ ഉം അപ്പൊ പിന്നെ കൊണ്ടോവണം രാവിൽതന്നെ കു ട്ട്യേള് പോവല്ലേ
ആഹ് ആഹ് അപ്പൊ അത് ചെൽപ്പം ണ്ടാക്കേണ്ട കടിയക്കെ ണ്ട്. ബ്രെഡ്ട്ടൊക്കെ എന്തേലൊക്കെ ണ്ടാക്കാന്ന് ണ്ടെങ്കി അപ്പൊ അയിനും ഗ്യാസെന്നെ വേണം. അട്പ്പത്ത്ണ്ടാക്കാൻ റ്റൂലല്ലോ? തന്നെ.
ആഹ്. ബ്രെഡും കടിയൊക്കെ രാ ഗ്യാസ് മ തന്നെ ണ്ടാക്കാ. അത് ശരിയാ. വേഗം വേവ്ണതല്ലെ?
ആഹ് ആഹ് അതന്നെ
മറ്റേത് എണ്ണകടിക്ക് പിന്നെ അട്പ്പത്തന്നെ തീ മക്കണ്ടേ.
അങ്ങനെ
ഉം അങ്ങനെയൊക്കെയാണപ്പൊ? കാര്യങ്ങളൊക്കെ മ് അതൊ കടക്കന്നെ എളേച്ചം
എല്ലല്ല. അവ്ടെ ഇരി ക്ക്ണ്ട്. ഈ ടൈമ് പോവായിറ്റേ
ഏ
ടൈം പോവായിട്ട്ഓൽക്കെ. ഇങ്ങനെ പെരേല് ഇരിക്കല്ലെ. അപ്പോ ഓല്ക്ക് ടൈ-
ഇക്കൊന്നും കൂടി വിളിക്കോണ്ട്ട്ടോ. ബീ ക്കന്നെ. ഇപ്പ തന്നെ ട്ടോ. ഞാനെ ന്നാ ശരി ഇപ്പൊ തന്നെ വിളിക്ക്. ന്നാ ശരി.